ഇല്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
എന്ത വിശേഷം
എന്താണ് സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താ അവിടത്തേക്കെ
ആഹ് നല്ലന്നെ അങ്ങനെ പോണ്
അഹ് ചായുടിയക്കെ കഴിഞ്ഞോ
ആഹ ചായ കൂടൊക്കെ കഴിഞ്ഞ്
ആ ആഹ് ചായുടൊക്കെഞ്ഞ് മഴ ആയതൊണ്ട് ഇങ്ങനെ മൂടി പൊതച്ചിരിക്കുണു അപ്പ ചെറിയ ഇതുണ്ടായ പ്പൊങ്ങനെപുറത്തിറങ്ങിയതാ
ആഹ് അത് ശെരി അവിടെ മായ പെയ്യുണ്ടപ്പോ
അപ്പൊ കൊറച്ചുമ്പോണ്ടായിരുന്നു ഇപ്പല്ല
ആഹ്
അവ്ടെങ്ങനെണ്ട്?
ഇല്ല ഇവടെ മഴെയ്യ്ത്ട്ട്‌ല്ലാ അതേപോലെതന്നെ ഒരു മൂന്ന് മണിയൊക്കെ ഒരു ചെർങ്ങനെ മഴ പെയ്ത് ഇപ്പങ്ങനെ മഴയൊന്നും പെയ്യില്ലാ.
ഇവടെ ആഹ് സമയത്ത് ന്നല്ല മഴേർന്നു ഇവടെ മോളേക്കെ വാലവാടിന്ന് കൊണ്ടോവാൻ ന്നെരത്തെയ് ആകെ ന്നനഞ്ഞു മഴ പെയത് ട്ടെയ്
ആഹ് അതെ ഇവടെ അങ്ങനൊന്നുല്ല ഇത് പെട്ടെന്ന് മത മഴ പെയ്തിട്ട് പിന്നെ അപ്പ തന്നെ ന്നിന്നും ചെയ്ത്.
അതല്ലേ ആഹ് ഇവടെകൊ കൊർച്ചിസായിട്ട് മഴന്നെ ആഹ് അതെല്ലേ ഉം ഇപ്പെന്തെയ്? ചായക്കൊക്കെന്ത എന്തെലും സ്പെഷലക്കെണ്ടാക്കോ വൈകുന്നരങ്ങളിൽ എന്തെങ്കിലും ഇണ്ടാക്കോ?
ഓഹ് സ്പെഷ്യലങ്ങനൊക്കെ ഇണ്ടാക്കും എന്തേല ഉം ഇന്നിപ്പം എഹ് മറ്റേ ഒണക്ക കപ്പല്ലേ? ആഹ് ആഹ് ആന്നെ അതെര്ന്നു ഇന്നട്
അയ് അയ്ന്ന്ട്ട് ഇങ്ങനെ എണ്ണില് വർക്കോ?
ആഹ് എണ്ണേല് വർത്ത്ട്ട് അങ്ങനെ ഇണ്ടാക്കെല്.
ആഹ് ഇമ്പടെ അങ്ങന ഒന്നുംണ്ടാക്കലൊന്നുല്ല വൈകുന്നേത്ത് പിന്നെ കുട്ട്യാക്ക് ചായിം ബിസ്ക്കെറ്റും എന്തെങ്കിലും കൊടുക്കാന്നല്ലതെ ഇൻക് വൈഗിട്ട്അടി കളെക്കറൻ ഭയങ്കര മടിയാണ്
ഹെ അതന്തെ?
ള് രുച്ച വരെ ഫുള്ള് അടുക്കളിലെക്കാരം പിന്നെ വൈകീട്ട് അടുക്കളി കെറാൻ ഭയങ്കര മടിയാണ്.
ആഹ് പിന്നെ രാത്രി എന്താ ഫുഡ്?
രാത്രിവുന്ന്ലെ ഒക് ഒക്കെ രാവിൽ തന്നെ ചോറും കറിം മ്പ്ടെ മീകറി മീന്നും ആഹ് പിൻ ഉം ഉം ഈ വൈകിട്ടെയ് എന്ത് ഇവടെ മീൻകറി മീന്നും അതന്നെ ഉം ഉം ഇപ്പൊ പിന്നെ മീനൊക്കെ ന്നല്ല റെയ് റ്റൊക്കെല്ലേ ആഹ് ആ ഇവടെണേങ്കി പ്പക്കൊക്കെ മീന്നില്ലാതെ പറ്റില്ലേയ് അല്ലെങ്കി ഉണക്കമീന് വാണം ക്ഷൊക്ക്ത്തിനും പ്പന്നല്ലെ വെലെണ് ദിവസം തോറുംന്നല്ലെ വെലെണ്.
ഉം എല്ലാത്ത്നും വെല കൂടന്നല്ലേ മീന് മാത്രംന്നോല്ല പച്ചക്കറിക്കൊക്കെണ്
ന്നെ പച്ചക്കറി ആയാലും ന്നമ്മൾ പോയി വെട് തിന്റെ സാധനളൊക്കിനു ഓരോ ദിവസം കഴ്തോറും എല്ലാത്ത്നുംന്നല്ല ഞാന്പ്പോഇങ്ങെനെ വീട് പണി തൊടങ്ങണംന്നൊക് ങ്ങെവിചാരിച്ച് ന്നിക്കണേ അങ്ങ് ന്നല്ലെ ദപ്പോ ഞങ്ങക്ക് തറപണിക്കെന്നെ അത്യാവ്ശ്യം ന്നല്ല റേറ്റ് വെരുയ് ഈ ത സ്ഥലം കൊർച്ച് താന്ന ഭാഗായതൊണ്ടേയ്.? റോഡിന്റെ ഒപ്പണ് പൊന്തിക്കണെങ്കിലെ ഒരു മൂന്നര ലക് ക്ഷം ന്നാല് ലക്ഷം തറക്ക് വേണ്ട്യരുംന്ന്റിയണ് ണ്ട്പ്പൊ നോക്കിയപ്പളേയ്
ചില്ലറ പൈസയൊന്നും അല്ല.
അതെന്നെ അത് ആലോയ്ച്ചിട്ട്പ്പോ ഫുൾ ടെൻഷന. ന്നമ്മക്കെതല്ല കല്യാണം കഴിനാല് ഓരോരോ ആഗ്രഹകും കു കുട്ടി അത് കഴിഞ്ഞാ പിന്നെ വീടായി ഞാൻ പറയും കല്യാണം കയ്യാതാ പഠിക്ക്ണ സമയണ് ഏറ്റവും ന്നല്ലത് തോന്നും അപ്പളാവുംമ്പോ വല്ല്യ ക്ഷിണോന്നുല്ലല്ലോ ആകെള്ള ടെൻഷന് എക്സാമും അതൊക്കെര്ന്നു.
ആഹ് അതന്നെ ഹെ പേപ്പറ്ട്ട്ണതൊക്കെ റിസൾട്ട് അറിണതും.
ഞമ്മളെ ലൈഫ് പയെ പെൺകുട്ട്യാളെ ലൈഫ് ഭയങ്കരതാണ്ല്ലേ?
ഉം ഇങ്ങക്ക് എത്രട്ട്യാള്ണ്ട്?
എൻക്ക് രണ്ടാളാണ് മോൻ വെ മോനൊന്നിലാണ്. ചെറിയോള് ബാലവാടിയിലാണ് ഉം അവിടെ പാലക്കാട് പട്ടാമ്പിയാണ്. അവിടെ..
ആഹ് ആ ഞമ്മളിവിടെ മലപ്പുറത്താണ് നെലമ്പുര്
ആ ആഹ് ഞാന് എന്റെ വീട്, അവിടെത്തന്നെ ആണ്. നിലമ്പൂര് അല്ല പെരിന്തൽമണ്ണല്ലേ?
ആഹ് ആഹ പെരിന്തൽമണ്ണയാ.
ആഹ് കല്യാണം കഴിച്ചത് ഇങ്ങോട്ടാണ്.
അതെന്താ അത്ര ലോങ്ങില് കെട്ടിച്ച് വിട്ടേ.?
പെരിന്തൽമണ്ണ ഒരു ഇരുപത്തഞ്ചച് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. പാലക്കാട് എന്നൊരു ജില്ല പറഞ്ഞതാണ്. നല്ലപ്പുഴ അറിയാം. അവിടെയാണ് ആ നിലംമ്പൂരിക്കാണ പ്പോ കഴിഞ്ഞ പ്രാവിശ്യം ഞങ്ങള് വന്നിരുന്നു. അവിടെ തേക്ക് മ്യൂസിയം ഉണ്ടല്ലോ.?
ആഹ് ആ അ തേക്ക് മ്യൂസിയം ആ അടുത്തന്നെ.
ഞാനിടക്ക്, ആ അവിടെ ഒരു സ്ഥലം ചുങ്ക ചുങ്കത്തറ.
ആഹ് ചുങ്കത്തറ ആഹ് അ..
ആഹാംഅവിടെ. അവിടെ ഒരു പാപ്പി കോളേജൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ആ കാ എൻ്റെ മോന് അവിടെ പഠിച്ചിരുന്നു. പിന്നെ ആ വാഫിന്റെ എന്തൊക്കെയോ പ്രശ്‌നോക്കയായിട്ട്, ഇപ്പോ അവിടുന്നു പോന്നു. അയാളിപ്പോ എന്റെ ഇക് ഇക്ക നാട്ടിൽ വന്നപ്പോ ഞങ്ങൾ കഴിഞ്ഞ വർഷം അങ്ങോട്ട് നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ വന്നേ. ആഹ് അങ്ങട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പ ആദ്യമായിട്ട് വന്നത്. അപ്പൊ ഞങ്ങളൊരു തിങ്കളാഴ് ച്ചേ വന്നപ്പോ അത് തിങ്കളാഴ്ച അവിടെ അടവാണെന്ന്റിയില്ലായിരുന്നു. അതറിയില്ലായിരുന്നു അവിടെ എത്തീട്ടാണ് അറിഞ്ഞത്. എന്നിട്ട്, എന്നിട്ട് പിന്നെ ട്രേ ട്രെയിന് ഞങ്ങളവിടെ ഒമ്പമണിക്ക് പത്ത് മണിക്കാണ് അവിടെ എത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ട്രെയിൻ വൈകുന്നേരം നാലര ക്കൊള്ളൂ.
ആഹ് അക്ഷേ
എന്തോ ഒരു കതിരോ, അങ്ങനെ എന്തോ ഒരു സ്ഥലുണ്ടല്ലോ. ആഹ്.. അവിടെ കുറേ നേരം പോയി സ്പെൻഡറ് ചെയ്തു. കൊറെേ അങ്ങട്ട് നിങ്ങോട്ടൊക്കെ നടന്നിട്ട് അങ്ങനെ ഇതായി ഏഹ് കനല് ഏതാണ്?
കനാലി പേട്ടുണ്ടല്ലോ കതിരുണ്ട്. പിന്നെ കാ പിന്നെ കാനോലി തോട്ടുണ്ട്. പിന്നെ ബംഗ്ലാകുന്നുണ്ട്. പിന്നെ കക്ക. പിന്നെ. ആട്ടിൻപാറൊക്കെ ഉണ്ടല്ലോ.
ഏഹ് ഇല്ല ഞങ്ങൾ ട്രെയിനിൽ തന്നെ വന്നു. പോവാനൊക്കെ നമ്മള് ചെറിയ ബസ് ഇങ്ങനെ പോവണ്ടേ. നമ്മളെ കയ്യിയില് വണ്ടി ഉണ്ടെങ്കിൽ സുഖണ്. ആ ഹ്ആ അല്ലെങ്കിൽ നമ്മള് കുട്ടികൾ ചെറിയ കുട്ടികളെ കൊണ്ട്, ഇങ്ങനെ പോകണ്ടേ ഞങ്ങളത് അന്നൊന്നും കുട്ടികൾ ആരും ട്രെയിനിൽ കേറാൻ, ഞങ്ങക്ക് ഇവിടന്ന് തന്നെ ട്രെയിൻ ഇണ്ട്. വല്ലപ്പോഴന്ന് ട്രെയിൻ ഉണ്ട്. അപ്പൊ കുട്ടികളൊന്നും ട്രെയിനി കേറിയിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര, അപ്പൊ. അപ്പൊ കുട്ടികള് ഇന്ന് നമക്ക് ഇങ്ങനെ നിലമ്പൂർ അവിടെയും കണ്ട് പോരാണ്ടണ്ട് അങ്ങനെ ആറ്റ് നോറ്റ് അങ്ങടെ വന്നതാണ് അതാണ് ഇങ്ങനെ ആയി ആഹ് അത് അറിയില്ലാരുന്നു. സംഭവം തിങ്കളാഴ്ച അവിടെ ഇല്ലന്നേ ആഹ് ആഹ. പക്ഷെ തിങ്കളാഴ്ചന്ന് പോന്നോ. അത് അതൊക്കെ എന്നുണ്ടാവ എന്നുണ്ടാവണല്ലേന്ന് ക
നല്ലൊരു ആ ശരി. പക്ഷെ ചില ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഇപ്പം തിങ്കളാഴ്ച അത് അടവാണ്
ആണല്ലേ. ആ ആ അവിടെ പിന്നെ എന്തായി ഇവിടുത്തെ ഇമ്മാന്റെ റിലേറ്റീവ് അവിടെ നിലമ്പൂരിൽ എടക്കര എന്ന സ്ഥലത്ത് ണ്ട്. ഇത് ഞാനിതുവരെ വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ പറയുന്ന കേൾക്കാ
ആഹ് ശരി. അടുത്തുളളത് ഹസ്ബൻഡന്റെ ഉമ്മാണോ
ഹസ്ബൻഡറിന്റെ ഉമ്മാൻ്റെ. അവരൊക്കെ ഫാമിലിയൊക്കെ അവിടുണ്ട്. കരിവാരക്കുണ്ടൊക്കെ ഉണ്ടല്ലോ അത അവിടെ അവിടെക്ക അവിടൊക്കെ എൻ്റെയാളാ. എളാപ്പാന്റെ വീട്ണ്ട്. കൈരവാരകുണ്ടൊക്കെ എളാപ്പാന്റെ വീട് അവിടെയാണ് എളാപ്പ അവിടെന്ന്
ആ ഇന്റെ ആ ഇമ്മാന്റെ അമ്മമാന്റെ വീടൊക്കെ അവിടെ കരുവരക്കുണ്ട് വരുന്ന
ആഹ അ കേരള
ആഹ കേരള ക്കുണ്ട് ഉണ്ടോ അങ്ങനെന്തോ അല്ലേ ആ ഏ അതൊക്കെ
അതൊക്കെ അവിടെയിട്ടാ വരുന്ന ഉം കുട്ടികളൊക്കെ എന്തായി
ഇല്ല എനിക്ക് കുട്ടിയാള് ഇല്ലേ എന്റെ കല്യാണം കഴഞ്ഞിട്ടില്ല
അല്ലതേ ആഹ് ആഹ് ആഹ് എന്താ പഠി പ പഠിക്കാന് ഇത് ആക്ണ്ടോ
ആഹ് പഠിക്കാണ് അങ്ങനെഇന്നട്ട് ഇപ്പം എന്താ ചെയ്യണ്
ഇപ്പൊ എന്താപ്പ ഞാന് ഇങ്ങെനെ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ
ആഹ് ശരി ഏത് നിങ്ങെള് എത്ര വരെ പഠിച്ചത്
ഞാൻ പ്ലസ് ടു വരെ ഡിഗ്രി കംപ്ലീറ്റ് ആയില്ല ഇല്ല ഞാൻ പിന്നെ അങ്ങനെെ ഡിഗ്രി പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ട്ട് കല്യാണം ഡിഗ്രി ആ ഫസ്റ്റ് ഇയർ ഒക്കെ ആണെ നേരത്തെന്ന് കല്യാണം പിന്നെ പോകുന്നൊക്കെ കരുതിരുന്നു അപ്പൊ ഞാൻ പ്രഗ്നെന്റ് ആയി പിന്നെ അപ്പം ഇന്റെ കൂടെ ഇവിടെ ഇക്കടെ അനിയന്റെ കല്യാണം ഒരുമിച്ചേർന്നേ ഇക്കാന്റെ ഇവിടെ രണ്ട് ഞങ്ങള് രണ്ട് ള ഇളയിച്ചിണ്ടന്ന അപ്പൊ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം ആയപ്പോ തന്നെ ഓള് മരിച്ചേ
അതാ അയ് എന്തോ എന്ത് പറ്റി
ഇങ്ങനെ ശ്വാസം മുട്ടൊക്കെ ആയിട്ടേ അപ്പൊ അവൾക്കിങ്ങനെന്തോ ചെറുപ്പം തൊട്ട എന്തോ അുഖം ഉണ്ടായിരുന്നു പക്ഷെ അവരതൊന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറയാതെ കല്യാണം കഴിച്ചിനേയ്
എന്നിട്ടോ
അപ്പൊ അന് കല്യാണം കഴിഞ്ഞ നിക്ക് അവളക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് കെതക്കെ ലെക്കെ അങ്ങനെയിട്ടുള്ള പെട്ടന്ന് മരിച്ചച്ച് പിന്നെ ആ ഒരു ടൈമില് അ പിന്നെ പഠിക്കാനൊന്നും അങ്ങനെ കാരണം ഞങ്ങള് നല്ല നി ക്കാഹ് കഴഞ്ഞിട്ട ഇങ്ങനെ ഒരു വർഷത്തേക്ക ടൈം ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങള് തമ്മില് നല്ല കൂട്ട ട്ടായിരുന്നു എപ്പോഴും ഞാൻ കാരണം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കയറിയ ഇപ്പൊ പെട്ടെന്ന് അപ്പൊ ഭയങ്കര സങ്കട ആയിരുനു അപ്പൊ പിന്നെ അങ്ങനെ പഠിക്കാനും അന്ന് അവൾക്ക് ഏയ്ജ് ഉണ്ടായിരുന്നു അന്ന് തന്നെ ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നോ ആ ഇന്റെ ഇളച്ചി എല്ലാം ഇനെകാള് ഇനിക്കന്ന് പതിനെട്ട് വയസ്സ് ആ ഇല്ലേ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസ ആയപ്പോന്ന മരിച്ചല്ലോ അവ അവളെ സംഭവം വൈകീട്ട് ആന്ന് കല്യാണോ അവളത് പക്ഷെ അതൊന്നും ഇങ്ങനെ പിന്നെ നമ്മള് കല്യാണം ഉറപ്പിച്ചപ്പോ അതൊന്നും ആരും അന്വേഷിച്ചില്ല കാരണം അന്നൊക്കെ ഈ ടൈ ഇപ്പോഴൊക്കെ ആണോങ്കിൽ ആ എയ്ജ് ഓക്കേ പക്ഷേ അന്നൊക്ക ആ പറഞപ്പേ നമ്മുക്ക് കല്ലിയാണം കഴിഞ് എട്ട് വർഷമായി അന്നൊക്കെ പറഞ്ഞാല് പതിനെട്ട് ആയാല് കല്യാണം അങ്ങനെ ആയിരുന്നോ
നാ..
അപ്പൊ ഞാൻന്നു ആഹ് അന്നക്കൊൾക്ക് ഇരുപത്തിഞ്ച പറഞ്ഞപ്പോഴും ആരും അന്വേഷിച്ചില്ല. ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇങ്ങനെ പഠിക്കാം അങ്ങനെയൊക്കെ ആകോണ്ടൊക്കെ അങ്ങനെയൊക്കെ വിചാച്ചു.. പക്ഷേ അവക്കി ങ്ങനെ അസുഖ ആവുകൊണ്ടാണ് ഇങ്ങനെ അവർ ഇതാക്കാന്നേ ആ പക്ഷ വര് വേറെ കല്യാണം കഴിച്ചു ഇപ്പ മൂന്ന് കുട്ടികളായി ഇക്കെട അനിയനെോട് ചോദി ഓന്ങ്ങെമോതി എനിക്ക് മൂന്ന് കുട്ടികളായി ഇപ്പോ.
ആഹ് ശരി
അപ്പൊ പിന്നെ അന്ന് ആ ടൈമില് അങ്ങനെ പഠിക്കാനൊന്നേ ഈ ഒരു ചോയിക്കല് ആഹ് പിന്നെന്നോ ഡിസ്റ്റൻസ് ഒക്കെപ്പൊ കയ്യിന്നും അപ്പൊ താല്പര്യം തോന്നിയില്ല. പിന്നെ ഒരു കുട്ടി ക്കെയേന് ശേഷമാണ് പിന്നെയാണ് നമ്മക്ക് ഈ ഒരു ബോതൊക്കെ വരുന്നത് അതെ ആ പിന്നെ ഞാനിങ്ങനെ ഒരു കമ്പനിയിലൊക്കെ നങ്ങിനെ വർക്ക് ചെയ്ത് ഞ ആന്നാ വാവിനെന്ന് കമ്പനി കേറ്റീക്കണു.
ഏഹ് ന്നേ കേട്ടിട്ടില്ല.
ആഹ്ഞാന ആ കമ്പനി ആ അതിലെങ്കി നമ്മള ഓരോ കോഴ്സക്ക് അഡ്മിഷൻ എടുപ്പിക്കുകൊക്കെ ചെയ്യൂല്ലേ?
ആഹ് ആഹ് അങ്ങനെ
അങ്ങനത്തെ ഇതിനായിട്ട് കയറിയതാണ് പിന്നെ അതിലല്ല പെട്ട പ്രൊമോഷനായി് ഞാനവിടെ കോഴസിന്റെ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു.
ആഹ് ആഹ് ആ സാലറി ഒക്കെ എങ്ങനെ കിട്ടല്.
ആഹ് അഹ് അപ്പോ നമ്മൾ പ്രൊമോട്ടിംഗ് വർക്ക ഒക്കെ ചെയ്യില്ല നമ്മള് അഡ്മിഷനിണ്ടാക്കി- ക്കില്ലേ അപ്പൊ അതിന്റെ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്തിനു അയ് ന്റെ ഗ്രൂപ്പിനെ ലീ്ഡ് ചെയ്യാനൊക്കെ അപ്പൊ അന്നൊക്കെ അത്യാശ്യം അങ്ങനെ പന്ത്രണ്ടായിരം രൂപക്കെ സാലറി ട്ടിനു നമ്മള വീട്ടില് ഏഹ് ആഹ് പക്ഷെ അന്ന് എന്താ അന്ന ഇങ്ങനെ ഓൺലൈൻ കോഴ്സുകൾല്ലാതെണ്ടാർന്ന്ല്ലേ കൊറോണ ടൈമിലൊകെ ഇർന്നേ പിന്നെതെല്ലാർത്തും ഈ ഓൺലൈൻ ഇപ്പ ഇപ്പ എല്ലാർത്തും ഓൺലൈൻാണല്ലോ? ഇപ്പൊ ക്കയിന് സ്കോപ്പ് വളരെെ കുറഞ്ഞിട്ടുണ്ട് ക അന്നത് പുതുയതായ കൊണ്ട് അന്ന് നല്ലതായിരുന്നൂ. ഞാനാ കാര്യം അന്നരല്ലേ ക്കിന് കാരണം മാസം പന്ത്രണ്ടായിരം രൂപൊക്കെ നമ്മള് വീട്ടിന്ന് കാരണം വലിയ റിസ്ക്ന്നും ഇല്ലാതെ കിട്ടല്ല അന്ന് നല്ലൊരു ഇതായിരുന്നോ ആഹ് പിന്നെഞാനാ അത്ങ്ങനെ കുറഞ്ഞ് വരല് തുടങ്ങിയപ്പോളേ ഇപ്പൊ എല്ലാർത്തുംപ്പ എവിടെ നോക്കിയാലും ഓൺലൈൻ കോഴ്സ്സല്ലേ?
അതന്നെ.
ആഹ് ഇപ്പൊ പിന്നെ ഞാന് അതി മാനേജർ ആയിട്ട് കയറി.
ആഹ് എന്നട്ടിപ്പ അതിലെന്തെലും ചെയ്യണ്ടോ?
ഇല്ല ഇപ്പനാ ഇന്ന് റിസ ഇപ്പ ചെറിയ മോളായതൊണ്ടേ റെസിങ്ങ് ചെയ്ത് കഴിഞ്ഞ ഇപ്പോ ഓള് കൊറച്ച് മോൾക്ക് ഇപ്പോ രണ്ടു വയസായി. ആഹ് അതാവുമ്പോ നമ്മള് കറക്റ്റ് ടൈമിൽ നമ്മള് മീറ്റിംഗും മാനേജറ ആവുമ്പോ നമുക്ക് എല്ലാം ഇത് ഇണ്ടാവുവേ
ആ ആഹ്
ആഹ് ഞാനൊന്ന് കട്ട് ചെയ്ത് വിളിക്കാട്ടോ?
ആഹ് ഒക്കേഒക്കെ